ഹലോ
അലോ
കേൾക്ന്നില്ലേ
കേക്കുന്ന്ണ്ട്
മ് വീട്ടിലെന്നെയാണോ
അതെ വീട്ടിലാണ്
എന്താ ജോലിലാ തെരക്കിലാ അങ്ങനെ എന്തേലു.
മ് മ് തിരക്കിലൊന്നെല്ല ഇവിടെ കിടക്കായിരുന്നു
മ് വീട്ടു ജോലിയെല്ലാം കഴിഞ്ഞ് കെടക്കാ
മ് മ്
ചാടിയൊക്കെ കഴിഞ്ഞാ
ഇല്ല ചാടി കയിഞ്ഞല്ല കുടിക്കണം ചെലപ്പൊ കുടിക്കോളൂ ഉം ചിലപ്പൊകുടിക്കോളൂ
മ്
മ്
വൈകുന്നേരത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായോ
മ്
ഉം മക്കളൊക്കെ വന്നാ
മ് മക്കളൊക്കെ വന്ന്
മ് ഓല് കളിക്കാൻ പോകാറുണ്ടാ
മ് മ് മ്മ് കളി മയ അല്ലേ?
ആഹ് നല്ല മഴയുണ്ടോ അവിടൊക്കെ?
ഉം ഉം
എങ്ങനെ വെള്ളം കയറുന്നൊക്കെ ഏരിയാണോ?
അല്ലല്ല
ഉം കാടും തോടും ഒന്നും അടുത്തില്ല.
കൂടുതല് കൃഷിയൊക്കെ എന്താ വരുന്നെ
കൃഷി ഉണ്ട് പയറുണ്ട്, വെണ്ട ഉണ്ട്, തക്കാളി ഉണ്ട്.
ഒക്കെ ഇങ്ങനെ ബെഡ് തൈകൾ എന്ന് വെച്ചാ തൈകള് വാങ്ങി വെച്ചതാണോ, അതോ വീട്ടിലന്നെ ഇങ്ങനെ പാവി ഉണ്ടാക്കിയിട്ട് അങ്ങനെയണോ?.
ആഹ് പാകി ഉണ്ടാക്കിയത്.
ഉം നിങ്ങളവിടെ കൃഷിഭവൻന്നൊക്കെ വിത്തുകള് കിട്ടോ.
ആഹ് അത് കിട്ടും.
വാങ്ങിക്കാറുണ്ടോ?
ഏഹ് അത് ഓരോ ദിനത്തിലേക്ക് അരം കിട്ടുക.
ആഹ് ഓരോ വാർഡ് അടിസ്ഥാനത്തിന് അങ്ങനെ കിട്ടും പി കൈ യിഞ്ഞാഴ്ചയിലൊക്കെ ഞങ്ങളവിടെ പ്ലാവും തൈകള് പിന്നെ പപ്പായേടെ തൈകള് അങ്ങനെ തൈകള് വിതരണം ഉണ്ടായിരുന്നു. ഒരു ആൾക്ക് അഞ്ചു തൈകള് വീതം വെച്ചിട്ട് തരുവായിരുന്നു അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്.
ഏഹ് ഏഹ്
ഉം അവിടെ പിന്നെ കൂടുതല് എന്താ കൃഷിയായിട്ട് വരുന്നത് ചുറ്റുവട്ടത്തൊക്കെ?
ഏഹ് ചക്കെയൊണ്ട്, തെങ്ങ്, ഉം പിന്നെ പ്ലാവ് തെങ്ങൊക്കെ ഉണ്ട് കൂടുതലായിട്ടും
ഉം തെങ്ങ് വീട്ടാവശ്യത്തിനുള്ള മാത്രമാണോ, അതോ മറ്റുള്ളതിനും കിട്ടാറുണ്ടോ?
ഇല്ല ഇല്ല നമ്മളെ വീട്ടിന്റെ ആവിശ്യത്തിനുമാത്രം. ആഹ്
ഹലോ ആഹ് കേക്കുന്നുണ്ട് പറയു
അല്ലാ തെങ്ങ് വീട്ടാവശ്യ ത്തിന് മാത്രമുള്ളതാണോ അതോ ഇങ്ങനക്ക് ഏമക്ക് പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കാനോ അങ്ങനൊക്കെ ഉണ്ടാവാറുണ്ടോ?
ഇല്ല പുറത്തു കൊടുക്കാനുണ്ടാവില്ല നമ്മടെ വീടിന്റെ ആവശ്യത്തിന് മാത്രം.
ഉം എങ്ങനെ ടൂറും കാര്യങ്ങളൊക്കെ ഇഷ്ടാണോ പോകലുണ്ടോ?
ആഹ് ഇഷ്ടാണ് പോയിട്ട് കൊറയായി ഇപ്പാ പെരുന്നാൾക്കു പോയതാ. പിന്നെ സ്കൂളൊക്കെ തുറന്നല്ലോ?
ഉം സ്കൂളൊക്കെ അടുത്ത് തന്നെ ഉണ്ടോ അതൊ ഒരുപാട് പോണോ?
ആഹ് എടുത്തണ്ട്.
ഉം ടൗൺ ഏരിയയിലാ വീട് വരുന്നേ?.
ഏഹ്
ടൗൺ ഏരിയയിലാണോ വീട് വരുന്നത്.
ഏ അങ്ങനെയൊന്നുല്ല ഉള്ളോട്ടാണ് കുറച്ച്.
വണ്ടി വാഹനങ്ങളൊക്കെ പോകുന്ന ഏരിയ തന്നെയാണോ?. ഉം
ഉം
എങ്ങനെയാണ് സാധനങ്ങളൊക്കെ മേടിക്കൻ പോകാറാണോ? അതോ ഇതിലെ വണ്ടികളൊക്കെ വരുവോ?.
ആ് വണ്ടികള് വരും. പിന്നെ നമ്മള് വണ്ടി കാലൊന്നും വാങ്ങറില്ല. സാധനങ്ങളൊക്കെ പുറത്ത് പോയി വരുമ്പോ വാങ്ങല
ആ വീട്ടില് വെറെ
ഏ ഹലോ ഹും അക്ക